ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
കേൾക്കുന്നുണ്ട് മഴയുണ്ടോ
നല്ല മഴയാ
ആാ ഒൽക്കുമ്പല്ലാം എല്ലാരും ഇതായി പോന്ന്. മഴ കാരണം
എന്താ അവിടത്തൊക്കെ സ്ഥിതി
ഇവിടെയും മഴ തന്നെ, മക്കള് വിദ്യാലയത്തുന്ന് വന്നു
ഉം
കളിക്ക ഇപ്പൊ അവിടെ എന്താ
ഇവിടെ നല്ല മഴയാ
കുട്ടികള്
എന്താ പറഞ്ഞേ
കുട്ടികള് ന്ന്
ആഹ് ഒരാള് ഒരാളെ ഉള്ളൂ
എത്രയിലാ പഠിക്കുന്നെ
രണ്ടാം ക്ലാസിലാ പഠിക്കുന്നേ
ഇവിടെ ഒരാള്, മോന് എൽ കെ ജി, മോള് ഒന്നാം ക്ലാസ്സിൽ
ആണല്ലേ ആഹ് ആഹ്
ആഹ് അവിടെന്താ ഇന്ന് വിശേഷം നല്ലതന്നെ എന്താ അവിടെ കഴിക്കാനല്ലാം എന്താ ഇന്ന്
ഇന്ന് കഴിക്കാൻ കാര്യമായിട്ടൊന്നുംല്ല സാധാ ചോറ് കറി
ആഹ അമ്മ വറാവ്ന്നാ പറയാ എന്ത് മീനാ
മീന് ആയല
ആ അയല എനിക്ക് കൂട്ടാൻ കഴിയൂല്ല എനിക്ക് ചൊറിയുഅപ്പം ഉം എനക്ക് പറ്റൂല പണ്ട് മഴക്കാലത്ത് പറ്റിതഅങ്ങനെ മുഖ അതല്ലാം കുരുവന്ന് പിന്നെ ആ അച്ചാറ് വരെ ഞാൻകൂട്ടില്ല
ങഹ്
അതെ ഇതെടുക്കാൻ കഴില്ലാ
ചിലാള് ചിലആള് ഉണ്ടല്ലോ അങ്ങനെ പറ്റാത്ത പ്രശ്നം ചെലാൾക്ക് മീൻ മീന് പിന്നെ അല്ലാത്ത പോത്ത് ഇതൊന്നും പറ്റത്തില്ല
അതിനൊന്നും പ്രശ്നല്ല പിന്നെ ആടൊന്നും ഞാൻകഴിക്കൂല
ആണല്ലേ
ഉം
ആടന്നും ഞാനുംകഴിക്കൂല്ല
വെക്കൂല കയ്ക്കൂല പിന്നെന്താ എന്താ പ്രത്യേകയിട്ട് എന്താ ഇണ്ടാക്കാ
പ്രത്യേകംപ്പം ഓ
നിങ്ങക്കങ്ങന
സാമ്പാറ് സാമ്പാറൊക്കെ സൂപ്പറായിട്ട് ഉണ്ടാക്കും
അതങ്ങനെയാ പറഞ്ഞെ ഞാ ഇപ്പൊ കൊളാവും അന്നക്ക് ഇഷ്ടേ ല്ലാത്തതാന്ന് വെക്കാ എന്ന് വെച്ചാ എനക്ക് കൊളാവും
ധാ സാമ്പാറൊക്കെഎന്ത് സുഖാ സാമ്പാറ് ഞാൻ പ ഞാൻ പരിപ്പ് പിന്നെ കുഞ്ഞുള്ളില്ലേ
ആഹ്
കുഞ്ഞുള്ളി പരിപ്പുംക്കൂടെ കൂടിയിട്ട് വേവിക്കും എന്നിട്ട് അതിനാത്ത് അതിനാത്തൊരു കഷ്ണം കായ കായാംഇടും
ആഹ് ഞാൻ പുതിയ ആൾട
ആഹ് രണ്ടു രണ്ടൂടാ
അല്ല കായെകഴ്കാതെ എണ്ണയില് വറത്തിട്ടല്ലേ ഇടാ അങ്ങനെയ അവര് പറഞ്ഞത്
അങ്ങനെ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നെ കേട്ടോ
ആഹ് അല്ല എനക്കറിയില്ല എന്നോട് അങ്ങനെ ഒരാള് പറഞ്ഞെ എന്റെഅടുത്ത് ആ ക കായ ഉണ്ടായി
ഓ അതിനകത്ത് ക ഇട്ടാമതി വേവിക്കുന്ന ആ ഇതിനകത്ത്ല്ല അന്നട്ട് വെന്ത് ആ കായം കൂടി കൂടി വേവിക്ക
ആഹ് ഏത്പ ഏത് പരിപ്പ നി എട് ക്കെ ചെറുതാ ഓറഞ്ചാ ഏത് പരിപ്പ
സാധാ നമ്മളെ പ പരിപ്പ്
അല്ല ഓരോ ഒരാള് ഓറഞ്ച് കളറ് വെളുത്തയിണ്ടല്ലോ
ആഹ് സാദാ പരിപ്പാവും കൊറചൂടി ടേസ്റ്റ്
ആഹ് മസൂരിപരി
ആഹ് അപ്പോ സാധാ പരിപ്പ്‌ എടുക്കുക എന്നിട്ട് ഉണ്ടാക്കുക അത്ര തന്നെ
ട്ട്
നല്ല പിന്നെ നമ്മള് കഷ്ണങ്ങളൊക്കെ വെ വെണ്ട വേഗംഅരിഞ്ഞ് വെക്കരുത് ബാക്കി കഷ് മ്മക്ക് അരിഞ്ഞിട്ട് ഇതേപോലെ മഞ്ഞപ്പൊടിയും ഉപ്പും ലേശം മുളക് പൊടിഇട്ട് ഒന്ന് വേവിക്ക
എല്ല കുക്കറില് തന്നെയാ
ആഹ കുക്കറിലോ സാധാ അടുപ്പത്തെ എങ്ങനെ വേവിക്ക എന്ത് പാത്രത്തില് വേവിക്ക മൺ മൺചട്ടിയൊക്കെ ആണെങ്കി കൊർച്ചും കൂടി ടേസ്റ്റ് കൂടും
ആഹ്
എന്നിട്ട് അതിനാത്ത് വേവിച്ച് വേവിച്ചതിനന് ശേഷം വെന്ത് വരുമ്പോ അതിനകത്ത് പുളി പുളിഒഴിക്കാ
ആഹ് അപ്പൊ തക്കാളി ഇടൂലാ
ആ തക്കാളി ഇടണം തക്കാളി ഇടണം പുളി ഒഴിക്കാ
ക്കാളി ഒഴിവാക്കിട്ട് ഒരുനാൾ ചെയ്യണ്ടല്ലോ
അല്ലെ തക്കാളി ഇടണം തക്കാളി കഷ്ണങ്ങള് മൊത്തം നമ്മളരിഞ്ഞിട്ട് വേവിക്കണം
ആഹ് ആഹ്
പുളി പുളി പീഞ്ഞൊഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേങ്ങ ചെറിയഉള്ളി വെളുത്തുള്ളി ജീരകം സാമ്പാർ പൊടി ഇതെല്ലാം കൂടിട്ട്
ആഹ് വെളിച്ചെണ്ണെയില് വറക്കാ
ആഹ് എല്ലാം കൂടി കൂടിട്ട് വെളിച്ചണ്ണയില് വറക്കണം
ആഹ്
വറത്തിട്ട് ഈ വെന്ത നല്ല വന്ത ഇതിനകത്തേക്ക്
ആഹ്
എല്ലാം പാകത്തിന് ചേർത്ത്ട്ട് അതിനകത്ത് ചേർത്തിട്ട് നല്ലപോലെ തളപ്പിക്കാ
ആഹ്
എന്നിട്ട് മല്ലി ആഹ് എന്നിട്ട് മല്ലിച്ചപ്പും കറിവേപ്പിലാ നമുക്ക് കടുക് അതൊക്കെ ഇട്ടിട്ട് നമ്മള് വേണമങ്കില് അതില് പിന്നെ ഇതായിട്ട് ഒഴിക്കാ
ഓരോരാള് കടക് ഇടൂലല്ലോ
കടുകിടേണ്ട ആവശ്യല്ലെ കട് ഞാനൊക്കെ കടുക് ഇടാതെ ഉണ്ടാക്കും
ആഹ് ഞാൻ ചെല സമയം ഇടും ഞാൻ എന്നാലും ആക്കല് കൊറവാ
പക്ഷേ കടക് കടുക്ടര്ത് സാമ്പാർല് കടക് ട്ടാ ടേസ്റ്റ് പോയി
ഞാനിടലില്ല ഞാന്ണ്ടാക്കലന്നെ കൊറവാ
രുചി രുചി പോയി
ആഹ്
അതുകൊണ്ട് ഉണ്ടാക്കാറ് ഞാ അങ്ങനെ ഞാനിടാറില്ല കടുക് ഇടാറില്ല
ആഹ് ഞാ ഇനി അങ്ങനെ ഉണ്ടാക്കി നോക്കാ
അപ്പരുസാമ്പാറാവും പക്ഷേ
ആഹ് പിന്നെ എന്റെ സൂപ്പറാവലില്ലാ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അതിനെ കുറിച്ച് പറയലൂല്ല ആഹ് ഭർത്താവ് പറയും കൊഴപ്പ ഇല്ല അങ്ങനെ അറിയും നന്നായിന്നും അറിയൂല
ആഹ്
നന്നായി പറയാ ബിരിയാണി മന്തി ചിക്കൻ കറി അങ്ങൻത്തെെനെല്ലാം നന്നായി പറിം
ആഹ് ഉണ്ടാക്കിയത് നന്ന് നന്നായാല് നന്നായി
ആഹ് ആഹ്ശ ഉമ്മാന് നല്ല ഉണ്ടാക്കും ഉമ്മാനല്ല രണ്ട് കഷ്ണായങ്ങും അടിപൊളി ആ മണോ ഇതവെല്ലാം വരിം ഞാനാ ക്ക് പിന്നെ അങ്ങൻത്തൊന്നും വര്ത്തുന്നില്ല
ആഹ് ഞാനന്നെപോൽതന്നേ ഉണ്ടാക്കട്ടോ
ഇഡലി അങ്ങനെ സാമ്പാർ രാത്രി ഇങ്ങനെ ഉണ്ടാക്കിയ പിറ്റേ ദിവസം എന്തായാലും മാവര്ച്ച് ഇഡലി ചുടും
ആഹ് അങ്ങന ഉണ്ടാക്കുമ്പോ പിറ്റേ ദിവസം പ്രത്യേക ടേസ്റ്റാ രണ്ടു ദിവസംക്കെ കൂട്ടാലോ
ആഹ് ഞമ്മ കൊർച്ച് ഞാന പണ്ടെല്ലാം ഞാൻ കൊറേ ഉണ്ടാക്കും ഇപ്പെ നമ്മ ഞാനും ഭർത്താവും രണ്ട് മക്കളേല്ലു പിന്നെ കൊറേണ്ടാക്കിട്ട് ഇങ്ങനെ ഫ്രിഡ്ജികേ റ്റി താക്ക്ന്ന നല്ലത് വാണങ്കി ണ്ടക്കിയാ പോരെ
ആഹ് അല്ല രണ്ട് ദിവസൊക്കെ ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസം കൂട്ടാ അതി ഒന്നും ഞാനൊന്നും കൂട്ടാറില്ലോട്ടോ ഞാൻ അത്രൊക്ക കുട്ടല്ലോ
യ്യ ഞാനങ്ങനെ ആഹ് അല്ലന്ന് ഇന്നിപ്പോ ആക്കീനെങ്കി രാവിലെ ആക്കീനെങ്കിൽ നാളെ രാവിലെ വരെ അത് ഉണ്ടാവും
ആഹ് അങ്ങനെ ഉണ്ടാവും പിന്നെ ഫ്രിഡ്ജ്ന് അകത്ത് കായറ്റിവെക്കാ അങ്ങനത്തെ പരിപാടി ഒന്നും എനിക്കില്ല
ഉ അത് സംഭവം ഒരിക്കേ ഇതിന് ബീ ചെമ്മീൻ ബിരിയാണി വെച്ചു നോമ്പ ആണ് അപ്പം ബിരിയാണി വെച്ചമ്മക്ക അപ്പൊ ഇത് ഫ്രിഡ്ജ് ഇില്ല അപ്പൊ വെച്ചു അപ്പൊ ചൂട് സമയാണ് അപ്പൊ നമുക്ക് അത്രയല്ല കഴിക്കാൻ കഴിയും അപ്പൊ രാവിലെ അത്തായത്തിന് കഴിക്കാൻ വെച്ചിട്ട് ചൂടാക്കി അത്തായത്തിന് എണീക്കുമ്പോക്കും അത് പുളിച്ചു പോയി ആകെ സങ്കടമായി ചൂടാക്കി വെച്ചതാ എന്നിട്ടും പുളിച്ച് പോയി നമ്മൾ കഴിച്ചിട്ടും ഇല്ലല്ലോ എന്തൊരു സങ്കടമായി അതിനും എന്നെച്ചാ നോമ്പ് ആയൊണ്ട് രാത്രി ഇച്ചിരിയെ കഴിച്ചോളള് എന്ന വെച്ചാൽ നമ്മുക്ക് രാവിലെ പിന്നെ കുറച്ചച്ച് കഴിച്ചാൽ മക്കൾക്കും ആവല്ലോ വെച്ച് അപ്പൊ ഫ്രിഡ്ജ് ഉണ്ടായില്ല അതൊരു സങ്കടം തന്നെ അത്ര ചെറിയ ചെമീൻ ഉരുഞ്ഞ് കഷ്ടപ്പെട്ട് നോമ്പെടുത്ത് ഇരുന്നടുത്ത് ഉരുന്നിട്ട് വെച്ചിട്ടന്ന് പോയൽ എന്തോ സങ്കടമായി പോയി
അത് ശരിയാ
അടുത്ത വീട്ടിൽ കൊണ്ടക്കണമെങ്കില് രാവിലെ എണീക്കേണ്ടേ ഇത് അവരെ ബുദ്ധിമുട്ടികണ്ടപ്പാ വെച്ചിട്ട് രാവില ആഹ് സമത്ത് അവ എണീച്ചില്ലെങ്ക നമ്മ ഒരു ബദ്ധിമുട്ടാവ
ആഹ് അതെ
അതുകൊണ്ട് വെച്ചില്ല അത് പോയി ഞൻ തിന്നാൻ വിധി ഉണ്ടായിട്ട് ഉണ്ടാവില്ല
ഉം അത് നോക്കണ്ട ചില സമയത്ത് അങ്ങനൊക്കെ സംഭവിക്കല്ലോ
അല്ലേ ഇപ്പം പ്രശ്നല്ല ഇപ്പം ഫ്രിഡ്ജ് ഇണ്ട്
ആഹ് അതെ അല്ല അന്ന് കൊറെ മുന്നേ ഏഹ്
വീട്ടില് കൃഷിയെല്ലാം ചെയ്യോന്ന്
ഇല്ല ഇല്ല അങ്ങനെ കൃഷിയൊന്നും ഇല്ല നമുക്ക് അത്യാവശ്യത്തിന് എടുക്കാനുള്ളത് അങ്ങനത്തെ അല്ലാണ്ട് വേറെ വലിയ കൃഷിയൊന്നും ഇല്ല
അല്ല ഇപ്പ എല്ലാരും കപ്പയും താളും കാളും എല്ലാം ഇപ്പൊ പറിക്കുന്ന സമയമല്ലേ
ആഹ് അതെ
ഞൻ കടയിന്ന് വാങ്ങും
ആഹ് ഞങ്ങടാ ഇണ്ട വല്ല വല്ല ഫ്ര ഒന്നുമില്ല ചെറുതായിട്ട് നമ്മളുടെ ഉപയോഗത്തിന് അങ്ങനെയൊക്കെ ഉള്ളു അല്ലാണ്ട്
ഉം ആഹ്
അത്രയേ ഉള്ളു പിന്നെ ചായ കുടിച്ചോ
ചായയല്ല പാലാ കുടിക പാലില് നേന്ത്രപ്പഴല്ലേ അത് ഇട്ട് അടിച്ച് പിന്നെ കുറച്ച് ബദാമും കൊറച്ച് കശുവണ്ടി ഇട്ട് അങ്ങനെ കുട്ടി പിള്ളേർക്കും കൊടുക്കും നമ്മളും കഴിക്കും
ആഹ് അങ്ങനെയാ വൈകുന്നേരം അതാ കുടിക്കുന്നേ
ആഹ് രാവിലെ ആയിരുന്നു കൈക്കല്
ഉം
പിന്നെ മോന് വിദ്യാലയത്ത് പോകുമ്പോ ബസി ഛർദ്ദിക്കുന്നു ഈ രാവിലെ തന്ന പാൽ കുടിക്കുമ്പോൾ ഒരു
ആഹ്
ഇതായിട്ട് അതുകൊണ്ട് വൈകുന്നേരം ആക്കി അപ്പൊ വന്ന ഒരി ഇത് പിന്നെ കുട്ടികൾക്ക് രണ്ട് ബ്രെഡും കൂടി കൊടുത്തിരുന്നു
ആഹ് അതെ
ഇന്നലെ മധുരക്കിഴങ്ങല്ലായിരുന്നു ഇന്നലെ മധുര കിഴങ് ആക്കിയിരുന്നു ഉണ്ടാവും
ആഹ് ഓരോന്ന് വേണല്ലോ എന്തായാലും ഓരോ ദിവസം ഓരോന്നും വേണല്ലോ
കപ്പ വാങ്ങണംന്ന് വിചാരിച്ചതാ വാങ്ങണം കപ്പയും നല്ല ചിക്കൻ കറിയും എരിവുള്ള ചിക്കൻ കറിയും
ആഹ് അത് പൊളിക്കും
ആഹ് മീൻ കറിപ്പ മീൻങ്ങനെ വാങ്ങലന്ന കുറവാവര് വെച്ചാ മത്തിനാൻ കറി കൂട്ടും കഷ്ണം കൂട്ടൂല അപ്പൊ വർക്ക് കഴിക്കാൻ കയൂല്ല അപ്പൊ കഷണന്നാര് കൂട്ടും മക്കൾ ള്ള് ഇത് ഒഴിവാക്കും എണറിഷ്ടാണ് പക്ഷേ മീനപ്പം മുള്ള് തുടുങ്ങിയ അവർക്ക് കുടുങ്ങിയോണ്ടരു പേടിയാ ഉള്ള്ക്ക്
ആഹ് അതെ നമ്മൾ സൂക്ഷിക്കണ്ടേ
ആ അതുകൊണ്ട് പക്ഷെനക്ക് ഇഷ്ടാന്ന് കറി കഷ്ണം കൂട്ടാത്തൊണ്ട് പിന്നെ കഷ്ണം നന്നാക്കാൻ തിന്നാനാണ് പിന്നെന്റെ ഉപ്പ വരുമ്പോ വാങ്ങും ഉപ്പ കഷണം കൂട്ടൂലാ കറിയമ്മക്കും കൂട്ടാ
ഉം അങ്ങനെക്ക
ആഹ് ലെ ചൂരമീൻകറി അങ്ങനത്തെല്ലാം എൻക്ക്ഷ്ടാ നല്ല എരൂള കറി
ആഹ്
ഞാ ഇല്ലെ പറഞ്ഞ പാട്സ് വാങ്ങുന്ന പാട്സ് നല്ല ഇ ജൂലിളക്കീട്ടേ കപ്പി ആഹ്
ആഹ് എരിവിന്റെ ആളാല്ലേ
അല്ല എരിവ്ങ്ങനെയല്ല ഈ കപ്പക്കെക്കെ എരിവാണം അല്ല ചമ്മന്തി ഒന്നൊക്കെ തൂ ചെയ്തൂല്ലാ
ആഹ് ആഹ് ആഹ്
ആഹ് എരിവ ഇവർക്കധികം എരിവി ടാൻ കഴയില്ല ഒന്നും എരിവ്ടൂല പിള്ളർക്കും പറ്റൂല ഭർത്താവിന് അപ്പൻഡിക്സ്ണ്ടായതോണ്ട് പിന്നെ അപ്പെൻഡിക്സ്ല്ല്ലാ അൾസറിന്റെ സ്റ്റാർട്ടിങ്ങായോണ്ട് അങ്ങനെ എരു പറ്റൂല അതോണ്ട് മുളകൊന്നും വാങ്ങലേല്ല പച്ചമുളകൊന്നും ഇപ്പത് പിന്നെരോന്ന് പച്ചമുളക് കൂട്ടാ എരി കൂട്ടാ തിന്നാൽറഞ്ഞുകൊണ്ട് എന്നാ ശരിടി വിളിക്കാട്ടോ
ശരി ശരി ശരി